ഹലോ ആഹ് എന്തൊക്കെ ഉണ്ടടാ വിശേഷം
സ വാട്ടോ അവിടെ എങ്ങനെ സുഖാണോ
ആ ഇവിടെയും സുഖായിട്ട് പോകുന്നു. കൊഴ
ഉം മഴയൊക്കെ എങ്ങനാ, ഉണ്ടോ?
ആ രാവിലെ കുറച്ച് പെയ്തായിരുന്നു. ഇപ്പൊ അങ്ങനെ ആ തോന്നുനിക്ക മങ്ങി നി ക്ക്യ, ഇപ്പം കുറച്ച് കഴിഞ്ഞ് തുടങ്ങാനായിരിക്കും.
ആ അതന്നെ ഇവിടെ മങ്ങലാ. എടക്കിടക്കിങ്ങനെ മഴ പെയ്തൊണ്ട്
മ് ഉം ഇന്നലെയൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നോ?
ആഹ്, ഇവിടെ കാ രാത്രിയില് നല്ല കാറ്റായിരുന്നു.
ആഹ്, മരൊക്കെ ഒടിഞ്ഞ് വീഴുന്നതൊക്കെയായിരുന്നു. അതാ ഞാൻ പേടിച്ചു പോയി ഇന്നലെ
ന്ന, അങ്ങനെ മര ഒടിഞ്ഞ് വീഴുന്ന ടൈപ് കാറ്റൊന്നുമില്ല എന്നാലും
ആഹ്, ആ യ്യോ ഇവടെ ഭയങ്കര കറ്റായി ഓര് ഓരു മരം ഉണങ്ങിക്ക. അത് വീഴും വീഴുംന്ന് പറഞ്ഞിങ്ങനെ നിന്നതാ, അതെകദേശം ചാഞ്ഞത്. ഹ്മ്മ്
നമുക്കിവിടെ വേറെ മരമന്നു പറയാൻ പറ്റില്ല. ഒരാഞ്ഞില ഇപ്പുണ്ട്. പിന്നെ തേ കൊണ്ടായിരുന്നു, ഇത്‌പോലെ കഴിഞ്ഞതിന്റെ മുന്നെത്തെ വർഷം ദൂ കാറ്റും മഴയും വന്നപ്പോൾ ഒടിഞ്ഞ് വീണായിരുന്നു. ഒര് തേക്കുണ്ടായ്ര്ന്ന്. പിന്നെ ഒരാഞ്ഞിലയും ഉണ്ട് ഹി ഹ
ഐക്കോട്ടെ, ഹ്മ്മ്
മുക്കങ്ങനെ വൃക്ഷങ്ങൾ, യ്യോ ആന്നേ ഇത് നമുക്ക് ച്ചാൻപറ്റില്ല, അങ്ങ് മണ്ടേലഅങ്ങ് ഒറ്റത്തടി പോലെ തെങ്ങ് പോലങ്ങ് മേളോട്ട് പോ ശാഖ വന്നിരികാ. നമുക്കൊരു ശാഖ താഴെങ്ങുല്ല ഒത്തിരി മേള്ല, ഉം നമുക്കതൊന്ന് ച്ചാംപറ്റുന്ന തരത്തൊന്നും മല്ല. മേളെ ആരെങ്കിലും കേറണം. അതോണ്ട്ഉള്ളെല്ലാകൂടെ റ്റത്തിങ്ങനെ വീണ് വീണ് മൊത്തവും ഉറുമ്പും കണ്ണിച്ചട്ടകൾ
ആഹ്, ആഹ് അതാ ഇവിടെയും ഒരെണ്ണം ഉണ്ട് അതാ ഇവിടെ ഇതും അങ്ങനെയ്നീ ഇത്രേം വല് പൊക്കൊവായത്കൊണ്ടാ പറ്റ ഇല്ല പക്ഷെ നല്ല ടേസ്റ്റാ.
ടേസ്റ്റാ പക്ഷെ നമ്മള് ക്ക് പിച്ചാൻ പറ്റത്തില്ല ഒന്നാത്തെ കാര്യ അ പിന്നെ ഈച്ചേം കണ്ണിച്ചേ നമ്മള് രാവിലെയും വൈകിട്ടും ഒക്കെ തൂത്തോണ്ട് നിക്കണം ഇതിപ്പോ രണ്ടു ദിവസം മഴയായതു കൊണ്ട് ഞാൻ എറങ്ങിയില്ല നമ്മളെ വാതുക്കെ തന്നെ അപ്പ കൈ കി കിട്ടുന്ന എല്ലാം പെർക്കി പെർക്കി കളയും.
ആല്ലേ.
എല്ലാം യാ കൊറേക്കെ പിന്നങ്ങനെ കെടക്കും.
മഴയാമ്പോ ഒന്നും കൂടെ പാടാവൂല്ലേ?
അയ്യോ നമുക്ക് ഒത്തിരി മിറ്റവൊണ്ടന്ന് മ് മിറ്റവൊന്നും അങ്ങനെ ഒള്ളയല്ല നമുക്ക് കൊറച്ച് സ്ഥലേ ഒള്ളൂ ഫ്രണ്ടിലും ബാക്കിലോട്ട്. ആഹ് അവിടെത്തെ കൊറെ ചെടിയും ഇതുപോലെ ഈ ഒരു മരോവാ ഇഷ്ട്ടം പോലെ ചെടിയും മരവൊക്കെ ഒണ്ടായിരുന്നു എല്ലാം വെട്ടിക്കളഞ്ഞതാ.
ഉം ഉം ചെടി ടികളൊക്കെ എങ്ങനാ പൂന്തോട്ട് ട്ടായിട്ടൊണ്ടോ തോനെ
കൂടുതലും എല ഇത് ഞങ്ങളിവിടെ വന്നപ്പഴേ ചേട്ടന് എല ഈ ചെടി ഒക്കെ വെക്കാൻ ഭയങ്കര ഇഷ്ട്ടാ ചേട്ടന് ചെടിയും ഈ ഫിഷൊക്കെ വളർത്താനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ കൊള്ളാം ള അപ്പൊ നമ്മള് ചേട്ടന്റെ വീട്ടിലായിര്ന്നപ് ഇതുപോലെ ഇഷ്ട്ടം പോലെ ചെടിയൊക്കെ ഉണ്ടായിരുന്നു എലച്ചെടിയും ഹാ എലച്ചെടിയാ കൂട്തലും നോക്കുന്നത് നമ്മള് ഇവ്ടെ താമസം ഞങ്ങളവിടന്ന് മാ ഞങ്ങളിവ്ടെ വേറേ വീട് താമസമായിട്ട് രണ്ടു വർഷം ആയുള്ളു അപ്പം അവിടുന്ന് കൊറെ ചെടിയൊക്കെ കൊണ്ട് വന്നു അവിടെ കൊറച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇവിടെ കൊണ്ട് വന്നു. പിന്നെ ന ഞാൻ ഇപ്പൊ എവടെയിലൊക്കെ പോമ്പ ചെടിയെക്കെ ഏഹ് കിട്ട്ന്നക്കെ പിച്ചി കഴിക്കി ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ട്ലെ ചേട്ടൻ ഇതുപോലെ ചെടുക്കാരുന്നു ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി കൊറേ ചെടി ക്കെ മേടിച്ച് വയ്ക്ക് അപ്പം നമുക്ക് അതിനക തിന്ന് ഒരു ചെടി ചോയിച്ചേ ഇഷ് ഇഷ്ടംപോലെ ചെടി നമക്ക് അല്ലാതെ കിട്ടും അച്ചായന്റെ ഉം തരും അപ്പങ്ങനെ കുറെ ചെടിയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് ഇ പ്പവെച്ചഅല്ലേ മഴ ആവുംമ്പ പെ ട്ടെന്ന് കിളിക്കി
ആഹ് കിളിക്കും കിളിക്കും അതെ ഉം.
അപ്പം ഞാങ്ങനെ കൊ കുറേ ഒന്ന് രണ്ടെണ്ണം ഒക്കെ മേടിച്ച് വെച്ച് ഇവടെ പൂച്ചെടിയൊക്കെ കൊറവ നമുക്ക് ഏഹ് എനിക്ക് പൂ ചെട്യോടെക്കെയാ ഇഷ്ടം എല്ലാം ചേട്ടനാ എല്ലാചെടിയൊക്കെ ഇഷ്ടം. അപ്പൊ അങ്ങനെയിരുന്നു നോക്കിയാ മേടിക്കുന്നതൊക്കെ. പിന്നെ അകത്തെനീ ഫിഷ് ചെറിയ ടാങ്ക് പോലെ സെ കുട്ടികൾ അനാസ്ത്തല്ല നമ്മടെ എന്തുവാ ഇല്ല നാട്ടിലേതു ആഹ് നമ്മ്ടെ ഇത് സെറ്റ് വെച്ച ചെടികളൊക്കെ വെച്ചോണ്ട് ഉടലക്കീ അ ട്രി പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യല്ല അതുപോലെയാണ് അകത്ത് വെിരിക്കയ ചെടിയെ ആ പ്ലാന്റ് ഒരു ഫ പോട്ട് പോലെ ശരിയാക്കിട്ട് അതിനകത്ത് വെച്ചിരിക്കുന്നു
ഉം ഉ
അത്ത് കുറച്ച് മീൻ ഇട്ടിരിക്കുന്നു പിന്നെ ഇതുപോലെ കൊറ ചെടൊക്കെ അതിന്റെ അകത്താണ് സെറ്റ് ചെയ്ത് അങ്ങനെ വീടിന്റെ അകത്ത് നമ്മെ ഹോള തന്നെ അങ്ങനെ വെച്ചിരിക്കുവ അങ്ങനൊക്കെ ചെയാ ഭയങ്ക ഇം ഓക്കെ അപ്പ നമ്മളീഈ വീടി ഒന്ന് നമ്മളിത് ചെറിയ മെയിന്റനൻസ് പണിയും ചെയ്തെടുത്ത വീടാ വീട് മേടിച്ചിട്ടേയ് ഞങ്ങള് ഇനി പിന്നെ വീട് വെക് ക്ക് അപ്പ നല്ല രീതിയിൽ നല്ല പോട്ടൊക്കെ ശരിയാക് ക്കിയിട്ട് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുവാ. വീട് വെക്കുന്ന സ്ഥലം ഉം ആളങ്ങനൊക്കെ അത് തന്നെ ആക്കാതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റുള്ളകാ ചെടിയൊക്കെവെച്ച് ബുഷ് ഉം ച്ചെനോക്കാനും ടൈമുല്ല ആക്ക് ച്ചാ ഇൻ അഹ് രാവിലെ പോവും ആ പോയിട്ട് വരുമ്പോ സമയവാവും
ആന്നേ അഹ് അതാ മ് ആ ആ നല്ലരീ നോക്കിയാൽ ല്ല്
ഉം അതെ ഈ അകത്തെ ഇത് വെച്ചിരിക്കുന്നെ ഞാൻ നോക്ക ത്തില്ല ഇടയ്ക്ക് വെള്ള ഒഴിക്കാനോ മീന് ഫുഡ് കൊടു- ക്കാനോ പറയുകയാണെങ്കിമാത്രേ ഞാൻ അത് ചെയ്യത്തൊള്ളൂ അല്ലാതെ എനിക്കിതിനകത്തൊന്നും ചെയ്യാൻ ഏഹ് ഞാൻ നിക്കത്തില്ല പുറത്തെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നാ - വെള്ള ചെടിക്ക് വെള്ളൊഴിക്കുന്നും കെയറെയ്യുന്നതും ഒക്കെ ചേട്ടനുണ്ടെങ്കി ചേട്ടൻ തന്നെ ചെയ്യും റീപ്പോട്ടൊക്കെ ചെയ്യണമെങ്കില് പുള്ളിക്കാരൻ നിന്ന് ചെയ്തോളും അല്ല ത്തതൊക്കെ വെള്ളം ഒഴിക്കയോ ഉം അല്ലാതെ എന്തേലും ക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തോളും
മ്മ് മ് ഹ്മ്
അവടെ ചെടിയൊക്കെയുണ്ടോ
ആ ഇവിടെയും ഞാനും ഒരു ചെടിടെ ഒരു ഹ ഹ ഇതൊള്ള ഒരാളാ പക്ഷെ നമ്മുക്ക് സ്വന്ത വായിട്ട് വീടില്ല മ്മ് അന്നാലും വാടക ആണേലും കൊറേ യൊക്കെ നമ്മള് ചെയ്തുവെച്ചിട്ടുണ്ട് അഹ് പിന്നെ മൊത്തം ഇങ്ങനെ എടുത്തോണ്ട് ഇപ്പൊ കൊറെ കൊ- റച്ചിരിക്കിയാ പിന്നെ
ആ ഇത് വീട്ടിൽ എന്റെ വീട്ടിലും പണ്ട് ഞാൻ ചെടി വെക്കു ആയിരുന്നു ഉം
ഉം ആ ഞങ്ങൾ വീട്ടില് ഞമ്മക്ക് വീടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ പിന്നെ പൂന്തോട്ട ആയിരുന്നു ഹലോ കേക്കുന്ന
ആണല്ലേ ആ കേക്കാം കേക്കാം
ആഹ് അവിടെ ചെയ്ത് ശീലിച്ചൊണ്ട് പിന്നെ പോന്നടത്ത് മൊത്തം ഇഷ്ടംപോലെ ചെടി ഉണ്ടായിരുന്നു പിന്നെ ഈ മാറല ഉള്ളത് കൊണ്ട് പിന്നെ ആപ്പ് ഒരുപാട് ഇപ്പൊ ഇല്ല
ആണല്ലേ
ഉം പിന്നെ നമ്മള് ഇവിടെ പിന്നെ നമ്മള് മറ്റേ അക്കോറിയം പോലെ നമ്മടെ വീട്ടില അക്കോറിയം ഉണ്ട് ഇപ്പൊ അങ്ങനെ കാക്കു ഇതെ ഇതേപോലെ യെന്നാ ഈ മീനിനെയൊക്കെ ഭയങ്കര ഇഷ്ടവാ തൊട ഒര് വല്ലിയ അക്കോറിയായി ഇപ്പം മീൻ കൊട്ക്കുന്ന ലെവലായി
ആഹ് നല്ല
പിള്ളേരൊക്കെ വന്ന് മേടിക്കും മീന്
ഉം ഇവിടെ അങ്ങനല്ല ചെറിയൊരു ഇത് നമ്മള് ചേട്ടന്റെ വീട്ടില് വലിയ അക്വാറിയമാ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ആ വെളിയില് ചെറിയൊരു തൊടി പോലെ രണ്ട് തൊടി പോലെ കെട്ടിയിട്ട് അതിനകത്ത് കൊണ്ട് ചേട്ടന്റെ വീട്ടില് അപ്പ ഇപ്പ അവിടെ നോക്കാനന്ന് പറയാൻ വേറെ ആരും ഇല്ലാത്തൊണ്ട് ഇപ്പം ചേട്ട- അനിയനാണ് പുറത്ത് ഇതി ചേട്ടന ഇതൊക്കെ ചെയ്തൊണ്ടിരുന്നതൊക്കെ ഞങ്ങള് ഇങ്ങു വന്നപ്പോഴത്തേക്ക് അതാണെങ്ക എന്തേലൊക്കെ സെറ്റ് ചെയ്യണ ഉണ്ടെങ്കിൽ ചേട്ടൻ പോയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ വെള്ളം മാറ്റുകയോ പിന്നെ അവിടുത്തെ അമ്മയ്ക്ക് പറഞ്ഞൊതൊക്കെ കൊടുക്കും അതുപോലൊക്കെ ചെയ്തോളൂ കുഴപ്പഎന്നാലും ഇത അത് കൊറേ ഇതൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ
ആഹ് അതെ പി എച്ച് ഒക്കെ ഉണ്ട്
ഇൻഫെക്ഷൻ പോലൊക്കെ ആയിക്കഴിഞ്ഞാ അത് സെറ്റെയ്യ അങ്ങനെന്തേലൊക്കെ ഉണ്ടെങ്കിൽ അത് പ്പം തന്നെ പോയി ചെയ്യണം
ശരി അതെല്ലേ അതെ അതെന്നും പറഞ്ഞ് നിന്നില്ലെങ്കിൽ ആ അതാ അതേന്നും പറഞ്ഞ് നിന്നില്ലെങ്കിൽ പാടാ
അവിടെ ചേട്ടൻ ഉള്ള സമയത്തൊക്കെ ചേട്ടൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് നോക്കിയൊക്കെ ചെയ്തോണ്ടിരുന്നത് ഇവിടെ ഞങ്ങള് അങ്ങനെ വന്നിട്ട് ട്ട് നമ്മള് ഹ് വല്യ അക്വാറിയം പോലെ സെറ്റ് ചെയ്യല്ല ചെറുതൊരണ്ണം ഇങ്ങനെ വെച്ചിരിക്കുക പക്ഷെ എനിക്ക് എനിക്ക് താമര ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാനവിടെ താ ചേട്ടൻന്റെ വീട്ടിലായിരുന്നപ്പോഴേ ഇങ്ങനെ പറഞ്ഞു താമര നമ്ക്ക് സെ ചെയ്യണന്നൊക്കെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തെല്ലാം നമ്മള് സ്വന്തമായിട്ടരു നമ്മടെ വീട്ടിലോട്ട് മാറുമ്പ അവിടെ വെച്ച് സെറ്റ് ചെയ്യാം എന്നുള്ളത് അപ്പത് നോക്കാനും ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ അവിടെ
ആഹ്
താമര ഭയങ്കര ഇഷ്ടാ ഉ നോക്കണം ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം മ്മ്ഹ്
ആ തേ പുതിയ വീടൊക്കെ ആവുമ്പോഴത്തേക്ക് കൊറെേശ്ശെ ആവുമ്പോ പിന്നെ നമ്മളായിട്ടങ്ങ് ഇട്ട് നട്ടാൽ മതി അപ്പൊ ഇഷ്ടംപോലെ ആയിക്കോളും
അത് പ്പോ ഇവെ കുറെ ആൾക്കാർക്കും തുപോലെ ന്തുവ താമര സെയിൽ ചെയ്യുന്നുണ്ടല്ലോ
ആഹ് ആഹ് വ
ഉം അത്രയും നിത്തിയില്ലെങ്കിലും ഒരു പോളെങ്കിലും ആ എനിക്ക് പക്ഷെ ഭയങ്കര ഇഷ് ടാ താമര ഭയങ്കര ഇഷ്ടാ അത്രയണെങ്കിലേ ഒരു കൊളമെങ്കിലും ചെറുതൊരണ്ണമെങ്കിലും വേണന്ന് ഭയങ്കര ഇഷ്ടാ ഉം ചേട്ടന്റെ കസിന്റെ വീട്ട ണ്ടു അവിടെ ഇതുപോലെ ആ ചേ ട്ടനാണെങ്കിൽ ഭയങ്കര ചെടിപ്രാന്തനാ അവിടെ ഇതുപോലെ രണ്ട മൂന്ന നാല പോട്ട് താമരുണ്ട്
ഉണ്ട് ഉം
ഉം താമരത്രല്ല എല്ലാ അതത് ചെടിയും അവിടെ ഉണ്ട് ചെടിയടെ ഒരു മേളവ ആഹ അതിന്റെ ചെറുതന്ന വെച്ചാ മതി മേടിച്ച വരാം പക്ഷെ പോവാൻ ഒരു ടൈം കിട്ടുന്നില്ല ആഹ വെക്കണം ഞാനത് ഒരു പോകുമ്പോഴൊന്നും നമുക്ക് പറ്റത്തില്ല നമ്മളെന്തെലും കാര്യ ഫംഗ്ഷൻ ഇവരെ കസിൻസ് എല്ലാം കൂടെ ഒരു ഗെറ്റതർ പോലെ വയ്ക്കും അപ്പൊ ഇടക്കക്ക് അവിടെയൊക്കെ പോകുമ്പോ നമുക്കത് പിച്ച എ ആപ്പിട്ടത്തില്ല എല്ലരുുംമായിട്ട് കഥം പറഞ്ഞവിടെ കസിൻസ്ല്ലാം ക് കഥയുംം പറഞ് ആ ഒരു ടൈം അങ് സ്പെൻറ് ആയി പിന്നെ സമയമാവും പോവാ നമു ഇതിന്റെൊക്കെ ഇറങ്ങാ അ എല്ലാരും കൂടെ ഒത്തുകൂടുന്ന സമയല്ലേ അപ്പ നമുക്ക് ഈ ചെടിയ നമ്മ ജസ്റ്റ് ഒ നോ ട്ടുകായിുന്നല്ല നമക്ക് അതിന്റെ എന്ന് നോക്കി ചെടി നമ്മള് ആല്ല ചോദിക്കുന്നുണ്ട കുഴപ്പില്ല നമുക്ക് നമ്മള ആ എല്ലാരും കൂ കൂടുന്ന സമയ നമ്മ അവരുമായിട്ടുള്ള സ്പെൻറ് ചെയ്യാനേ നോ ടൈമല്ല നമ്മള ഇതിന്റെ പോറ അപ്പോ പോത്തില്ല ജസ്റ്റ് ഒന്ന ചേന്ന് നോക്കിട്ടെങ്കി അവര് വരുന്നല്ല അല്ല പിന്നെ ഇതിനന് വേണ്ടി മാത്രം ഒരു ദിവസം പോണം ഞങ്ങ അങ്ങനെ പോകാാനടക്കെ ഇരുന്നേ പിന്നെ നമുക്ക് അത് പറ്റുന്നില്ല ഇങ്ങനെ ഇടയ്ക്കിടക്ക് ഇങ്ങനെ എന്തെലൊക്കെ വിഷയം അങ്ങനെ മുടങ്ങിപ്പോ പോകന്ന് പറഞ്ഞിരിക്ക അവിടെ പറ്റ അടുത്ത തന്നെ കൊറച്ച പോണം എന്നാലും അതിന വേണ്ടി ഒരു സമയം ഇറങ്ങണം
ഉം
പിന്നെന്താ